ഹലോ. എന്താ വിശേഷം. കേക്കുന്നുണ്ടൊ. ഹലോ.
ആഹ്. കേക്കുന്നുണ്ട്. നല്ല വിശേഷം.
എന്താ നല്ല വിശേഷം. ഓക്കെ ഓക്കെ. ഫുഡൊക്കെ കഴിച്ചായിരുന്നൊ.
ആ ഫുഡോക്കെ കഴിച്ചു. അവിടെ ഫുഡൊക്കെ കഴിച്ചൊ.
കഴിച്ചു. കഴിച്ചു. കഴിച്ചു. ഉം ഇവെടെ പുട്ട്. പുട്ട്, കടല ഞാന് എനിക്ക് പു പുട്ടിനോടൊന്നും വല്യ താല്പര്യൊന്നു ഇല്ല ഇന്നാലും വീട്ടില് എന്തെലും വെച്ച്കഴിഞ്ഞ നമ്മള് കുറ്റം ഒന്നും പറീല്ല നമ്മള്. എന്തേലും മുണ്ടാതിരുന്ന് അങ്ങനെ കഴിക്കും. അത്രള്ളു.
ആഹ്. അത് ശര്യ. ആഹ്
ആ. അങ്ങനെ. ഇയാൾ എന്താ കഴിച്ചെ.
ഞങ്ങിള് ഇവെടെ എന്താ അട അട ഇല്ലേ.
ആഹ് എടാ ആഹ് അറിയാ അറിയ അറിയാ. ഞാൻ ചെറുപ്പത്തിലോക്കെ ഫുൾ അതന്നെ നല്ല രസാ.
ആഹ് നല്ല രസാ ആഹ്.
ഉം നമ്മള് മെയിനായിട്ട്, എങ്ങനെയാ?
ഉച്ചക്കൊക്കെ എങ്ങനെ എന്
ഉച്ചക്ക്യ് ഇന്ന് സണ്ടെല്ലേ ഇന്ന് ചിക്കനാ.
ആഹ് ചിക്കൻ ല്ലേ.
അതെ അതെ. അങ്ങനെ.
ഇവടെ ഉരുളങ്കിഴങ്ക് പൊരിച്ച്.
ആഹ് അത് നല്ല രസാ. അത് പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടവാ പിള്ളേർക്കൊക്കെ വെച്ച് കൊടുത്ത് കഴിഞ്ഞ നല്ലം കഴിക്ക്യു അത്.
ആഹ് ഇവിടെ അങ്ങനെയാ. ഇവിടെ കൊറെ ചെറിയ പിള്ളേരാ അപ്പൊ അവർക്കൊക്കെ ഉരുളങ്കിഴങ്ങ് ലെയ്സ് പോലെ പൊരിക്കത്തില്ലേ. ആഹ് ലെയ്സ് സ് പോരെ പൊരിച്ച് കൊടുത്ത്. അപ്പൊ അവരെ അങ്ങനെ
ആഹ്. എപ്പഴും പൊരിച്ചു കൊടുക്കരുതേ അതൊക്കെ ഡേഞ്ചറാ പിള്ളേർക്ക് ഭയങ്കര ഡേയ്ഞ്ചറാ അതൊക്കെ. എപ്പഴും ഒന്നും അങ്ങനെ ചെയ്യല്ലേ പറയാ. പിള്ളേരായതൊണ്ട് പറയാ. ഉം അങ്ങനൊന്നും നമ്മള് നമ്മളൊക്കെ കൊറച്ചൊക്കെ ഒന്ന് ഇതായല്ലേ. എങ്ങനെയാ? കേക്കുന്നില്ല. ഹലോ, ഇയാളവിടെ റേഞ്ച് ഇല്ലാ തോന്നുന്നു. അഹ് അവിടെ റേയ് ഞ്ച് റേഞ്ച്ള്ള സ്ഥലത്തീക്ക് നിക്കോ. ആഹ് പറഞ്ഞോളൂ.
ആഹ്. ആഹ് ഉസ്കൂൾക്കൊന്നും അങ്ങനെ പൊരിച്ചു കൊടുക്കാറില്ല. പിന്നെ, എന്താ അവിട്ന്നെന്നെ ചെറുപയർ അങ്ങനത്തെ സാനങ്ങളൊക്കെ അവിടുന്ന് കിട്ടും. അപ്പൊ വീട്ട് ഇര് ക്കുമ്പം മാത്രം ജസ്റ്റ്‌ പൊരിക്കത്തൊള്ളൂ. ആഹ്.
വീട്ടില് മാത്രാണ് ഡേഞ്ചറ്, സ്കൂളിൽ പോയാ സേഫ്റ്റി ആന്ന്ല്ലേ. അല്ലാ അല്ല അപ്പൊ ആ പറഞ്ഞ വാക്കിലുണ്ടത്. സ്കൂളിലൊക്കെ പോയ സ് സ ത്യം പറഞ്ഞാലേ ഈ സ്കൂളിലും അംഗൻവാടിയിലൊക്കെ പോയി കഴിഞ്ഞാലാ നമുക്ക് പിള്ളേർക്ക് കറക്റ്റ് ആയിട്ടുള്ള പോഷകാഹാരം കിട്ടൊള്ളു. സത്യം പറയാലോ നമ്മള് വീട്ടിലൊക്കെ ചെയ്യുന്നത് നമ്മള് പിള്ളേർക്ക് വേണ്ടത് അവർക്ക് വേണംന്ന് പറഞ്ഞു കഴിഞ്ഞാ നമുക്ക് വേറെ ഓപ്ഷനില്ല. അത് വാങ്ങി കൊടുത്തേ പറ്റുള്ളൂ.
ആഹ് അത് ശരിയാ.
അതിപ്പോ മാഗി ആയാലും എന്ത് എന്ത് കാര്യായാലും. അവര് വേണംന്ന് പറഞ്ഞാ നമുക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല്യ.
ആഹ് ഇപ്പത്തെ കുട്ട്യാൾക്ക് പിന്നെ ഭയങ്കര വാശിയാണല്ലോ. അത് കിട്ടണംന്ന് പറഞ്ഞാ പിന്നെ അത്, ആഹ്.
പിന്നെ സ്നേഹള്ള മാതാപിത സ്നേഹള്ള മാതാപിതാക്കളെ പിന്നത് അത് വാങ്ങി കൊടുക്കും വേറെ ഓപ്ഷൻ ഇല്ല്യ അതില്.
ആഹ് അതും ശരിയാണ്.
അങ്ങനെ. പിന്നെ എഹ് ഈ സ്കൂളിലാവുമ്പം ടീച്ചേഴ്സൊക്കെ നല്ലോണ്ണം കെയറെയ്യും. ഈ എഹ് സ്കൂളിലാണെലും അംഗൻ വാടിയിലായാലും അവരൊക്കെ നല്ലോം കെയറ് ചെയ്യും കുട്ടികളെ. ഇപ്പോ കാലത്ത് നേരായാലും ഉച്ചക്കായാലും വൈകീട്ടായാലും അവ ര് കറക്റ്റ് പോഷകാഹാരങ്ങളാ കൊടുക്കാ പിന്നെ അവര് മാസാമാസം ഇങ്ങനെ വിളിക് നമുക്ക് എന്താ പൊടിയുടെ പേര് ദൈവമേ ഉം ആഹ് അമൃതം പൊടി അമൃതം പൊടി വീട്ടില് കുന്നുകൂ ആഹ് വീട്ടിലൊക്കെ കുന്നു കുന്നുകൂടിയിട്ടാ ഇരിക്കണേ ഒരുപകരോം ഇല്ല അതുകൊണ്ട് നമ്മൾ അവര് പറയും കുട്ടികൾക്കെന്തെങ്കിലും പലഹാരോ അല്ലെങ്കില് എന്തെങ്കിലും അടയായിട്ടോ എങ്ങനെലൊക്കെ കൊടുത്തുകഴിഞ്ഞാ ഒത്തിരി നല്ലതാണ് കുട്ടികൾക്ക് വിറ്റാമിൻ സി കുട്ടികൾക്ക് വിറ്റാമിൻ ഡി ബി പറഞ്ഞ് അങ്ങനെ സംഭവം ശരിയാ അവര് പറയുന്നൊക്കെ കറക്റ്റ് തന്നെ.
ആഹ് ഇവിടെള്ള കുട്ടികൾക്കൊക്കെ ഇഷ്ട്ടാട്ടോ അമൃതപ്പൊടി ഇവിടെ
അതെ അതെ ആഹ് ചെ ചെല കുട്ടികളൊന്നും കഴി ക്കില്ലത് ഇവർക്ക് ഒരു ഒരു ഫുഡ്ന്നെ കണ്ടിന്യൂസ് ആയി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിനോട് അഡിക്ഷൻ ആവും നമ്മളിപ്പോ കുട്ടികളൊന്ന് വളർന്ന് വരുമ്പോ നമ്മള് നമ്മള് കുട്ടികളെന്ത് വളർ ന്ന് വരുമ്പോ നമ്മക്ക് ചിക്കൻ പൊരിച്ചതോ മീൻ പൊരിച്ചതോ അങ്ങനെന്തെലും ഒക്കെ കൊടുത്ത് ശീലിപ്പിച്ച് കഴിഞ്ഞാ പിന്നീട് പിന്നീട് ഫുഡ്ഡോക്കെ കഴിക്കുമ്പോ അവര് ചോദിക്കുമ്പോ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല നമ്മള് ഇഹ് നമ്മള് ഇപ്പ പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വീട്ടിലിപ്പ ആഹ് ഒരു സംഭവം ഇല്ലെങ്കിൽ നമ്മള് പൊറത്ത് പോയിട്ടോ അല്ലെങ്കിൽ നമ്മളത് പോയി വാങ്ങിയിട്ട് നമ്മളെ വീട്ടിൽ വെച്ചു കൊടുക്കേണ്ട ഒരു അവസ്ഥയാ അങ്ങനെയാണ് ഇപ്പത്തെ കാലം
ഇപ്പെത്തെ കാലം അങ്ങനെയാണ് ആഹ്
അതെ അതെ നമ്മള് ഞാനൊക്കെ കൊറെ പഠിച്ചതാ ഉം അതെ അതെ അതെ
ആഹ് അപ്പൊ ഓല്ക്ക് അത് വാണ്ടി വരും ഫ്രണ്ട്സ് അത് കഴി ച്ചെന്നു പറയുമ്പോ അത് വാങ്ങി കൊടുക്കേണ്ടി വരും
അതെ അതെ അതെ
ആഹ്
ആഹ് അങ്ങനെ അവിടെ എങ്ങനെയാ മഴയൊക്കെ കാലാവസ്ഥ എങ്ങനെയാ മഴയൊക്കെണ്ടോ
മഴ രാവിലെ ഉണ്ടായിരുന്നു ഇപ്പോ മഴയില്ല രാവിലെ ചെറുതായി ട്ടൊന്ന് പാറി പോയി ആഹ് ഇപ്പ മഴയില്ല ഇപ്പൊ രണ്ടു ദിസായിട്ട് തീരെ മഴയില്ല അവിടെ ഉണ്ടോ
അതെ ഇവിടെ മഴ കാലാവസ്ഥ ഇങ്ങനെ ഒരു മൂടിക്കെട്ടിയ ഒരവസ്ഥയിലാണ് മൊത്തത്തില് ഉം.
മഴ എവിടെയോ പെയ്യുന്നുണ്ടാവും അതായിരിക്കും
അതെയതെയതെ ഞങ്ങള് ട്രിപ്പ് പോയി ഞങ്ങള് ഞങ്ങള് ഫാമിലി ആയിട്ട് ഞാന് എന്റെ അളിയൻ അളിയന്റെ വൈഫ് ഞാനെന്റെ വൈഫ് രണ്ട് ചെറിയ കുട്ടികളുണ്ട് എനിക്ക് ഒരാള് ഒരാൾക്ക് രണ്ടര വയസ്സായി ഒരാൾക്ക് ഒരാൾ യു കെ ജിയിലാ പഠിക്കുന്നേ ഞാന് ഇത്രേം ഈ ഫുഡിനെ ഫുഡിനെ കുറിച്ചും ഫുഡ്നെ കുറിച്ചും അംഗൻവാടിയെ കുറിച്ചും സ്കൂൾനെ കുറിച്ചും പറയാനുള്ള കാരണം നമ്മൾ ഇതൊക്കെ ഇങ്ങനെ കണ്ട് ഇങ്ങനെ ജീവിക്കല്ലേ
മല ഫാസ്റ്റ് ഫുഡ് നല്ലോം കഴിക്കോ
അതെ ആഹ് അതാ ഞാൻ പറഞ്ഞു വന്നേ അങ്ങനെ കൊടു കൊടുത്ത് കൊടുത്ത് ശീലിപ്പിച്ചിട്ട് അവർക്ക് അവർക്ക് ഇതിനോടൊന്നും ഒരു താല്പര്യല്ലാണ്ടായി അവര് കാലത്ത് നീറ്റ ബിസ്കറ്റാ ചോയിക്ക ബിസ്ക്കറ്റ്ന്ന് പറഞ്ഞ് കഴിഞ്ഞാ ഫുഡില് ഏറ്റവും ഡേഞ്ചറാ ബിസ്ക്കറ്റ് ലേയ്സ് ഇതുപോലുള്ള സാധനങ്ങളൊക്കെ നമ്മള് വെറും വയറ്റില് കൊടുത്ത് കഴിഞ്ഞാലെ ഈ കൊടല്ലെക്ക ഒട്ടി പിടിച്ച് പല പല അസുഖങ്ങളും ഏയ് എളുപ്പല്ല നമ്മ നമ്മള് നമ്മള് നമ്മുടെ കുട്ടികളല്ലേ അങ്ങനെ അങ്ങനെയല്ല ചെറുപയറ് അങ്ങനെക്കെ പറയും നമ്മള് നമ്മള് കൊടുത്താലും ഇവര് ഇത് ഇവരിത് കഴിക്കില്ല ഇവർക്കേ ടേസ് സ്റ്റി ഫുഡ് എന്താ ടേസ്റ്റി ഫുഡ് എന്താണോ അതാ കഴിക്കുള്ളൂ
ആഹ് അത്ണ്ട് ഉം അതൊക്കെ ശരിയാ ആഹ് ഇവിടെള്ളോല് പയറ് ഇവിടെ ഞങ്ങള് അധികം വെജിറ്റബിൾസ് വെയ്ക്കാറ്ണ്ട് പയറ് വെയ്ക്കും അതേപോലെ കറിയായിട്ട് അങ്ങനങ്ങനെ വെക്കും അതൊക്കെ കഴിക്കും കുട്ടിയാള്
അതാണ് ബെറ്ററ് ഉം
ആഹ് പിന്നെ എടകൊക്കെ കൂട്ട് ല്ലെങ്കി മുട്ട പൊരിച്ച് കൊടുക്കു അല്ലെങ്കി സോയാബീന് അല്ലെങ്കി ഉരുളങ്കേങ്ങ്
അതെ അതെ അതൊക്കെ ആഹ് സോയ അത് ത് അതെ അതെ അതെ ഏയ്ക്കും മെയിനായിട്ട് ഇവിടെം അതൊക്കെ തന്നെ മൊ ട്ട സോയാബീന് ഇതൊക്കെ ഒന്നുകൂടി താല്പര്യ പിന്നെ രാത്രി സമയങ്ങളില് നമുക്ക് വേറെ ഓപ്ഷൻണ്ടാവില്ല ശോ എനിക്കൊരു കോള് വരുന്ന്ണ്ട് പക്ഷേങ്കില് ഇത് പറഞ്ഞോളൂ
ആഹ് പിന്നെന്തെക്കെയാ
പിന്നെന്തൊക്കെയാ നല്ല വിശേഷം കൊഴപ്പല്ല ഇങ്ങനെ പോന്നു
എന്താ അവിടെ കുട്ടികൾക്കൊക്കെ എന്താ പണി ഇന്ന് സൺഡേ ആണല്ലോ ല്ലെ
കുട്ടികള് ആഹ് ഫുള്ള് കളിയാ ഫോൺല് ടി വി ല് പിന്നെ കുറെ ഉമ്മറത്തൊക്കെ വന്ന് കളിക്കും പിന്നെ പൊറത്തിക്കൊക്കെ പോകും അങ്ങനെ പൊറത്ത് വീടുകളിലൊക്കെ പോകും അങ്ങനെ വേറെന്നുല്ല അതെ അതെ അതെ കുട്ടികള അപ്പുറപ്പറൊക്കെ വിട്ടുകളൊക്കെണ്ട് പിന്നെ ആഹ് ഇന്ന് ചിക്കൻ വാങ്ങിട്ടുണ്ട് അപ്പൊ ഇന്ന് ചി ചിക്കൻ വാങ്ങിയതോണ്ട് ഇന്നിപ്പോ ചിക്കൻ പൊരിച്ചതൊക്കെ ഉള്ളോണ്ട്ങ്ങനെ കൊഴപ്പല്ലാതെങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോവും പിന്നെ ഫുഡൊക്കെ കഴിച്ചാ മെല്ലേ ഫോൺലൊക്കെ കളിച്ച് അങ്ങനെ കെടന്നൊറങ്ങും
ഓഹ് ഉച്ചക്ക് ല്ലേ
അങ്ങനെ ഞങ്ങള് രണ്ടു ദിവസം ട്രിപ്പായിരുന്നേ ഞാനും എന്റെ വൈഫും പിന്നെ രണ്ട് ചെറിയ ആൺകുട്ടികളുണ്ട് രണ്ട് ആൺകുട്ടി കുട്ടികളാണ് ഒരാള് യു ഒരാള് യു കെ ജി ഒരാൾ അതെ ഒരാള് യു കെ ജി ഒരാള് രണ്ടര വയസ്സായിട്ട് ചെറിയാൾക്ക് ഭയങ്കര വാശിയാ
ആഹ് ആഹ്
എനിക്ക് ഫോണ് കിട്ടണെങ്കി ഞാൻ പൊറത്ത് പോണം
ആഹ് അത് അതൊക്കെ ഇവിടെ അങ്ങനെ തന്നെയാ ഫോണിന്റെ കാര്യത്തില് ഒരു നൊ കോംപ്രമൈസ്
അതെ അതെ അതെ
ആഹ് ആഹ് പണ്ടേ ഫോണും കണ്ട് ശീലായി
ഉം അതെ അതെ അതെ നമക്ക് അതെന്താ നമുക്ക് അതെ അതെ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല ഇപ്പൊ നമ്മള് രണ്ടു പേരാണെങ്കി ഇപ്പ ഭാര്യയും ഭർത്താവ് ഉള്ളെങ്കില് നമുക്കൊന്ന് ഫ്രീ ആവണെങ്കിൽ ഇവരെ കയ്യില് ഫോണോ ടി വിയൊ എന്തേലും കൊടുത്ത് കഴിഞ്ഞാൽ നമ്മളൊന്ന് ഫ്രീ ആവാൻ പറ്റുള്ളൂ നേരെ മറിച്ച് ഓഹ് പിന്നെ ഇവരെ പൊറത്തൊക്കെ കൊണ്ടു പോണം അങ്ങനെ ആകുമ്പോ ഓക്കെയാണ് ഞാൻ ഏറക്കുറെ ഞാൻ ഫോണൊന്നും അങ്ങനെ അധികം യൂസയ്യാൻ കൊടു ക്കാറില്ല പക്ഷെങ്കില് വേറെ ഓപ്ഷൻ ഇല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല
ആഹ് അതെ പോലെ കരഞ്ഞ് വാശി പിടിച്ച് കഴിഞ്ഞാൽ നമ്മുക്ക് ഒന്നും ചെയ്യാനും വയ്യല്ലോ
ഉം പക്ഷെ ചെറിയാള് ഫുള്ള് അതെ ചെറിയാള് ഫുള്ള് എന്നോട് ഭയങ്കര താല്പര്യ ഏഹ് ഞാന് ഞാൻ പൊറത്ത് പോയല് ഞാൻ എവിടെന്നൊക്കെ ചോയിക്കും ഞാന് വീട്ടിലുള്ളപ്പോ എന്നോട സംഭവം ഏഹ് പക്ഷെ അമ്മയാണെങ്കിലും പക്ഷേ എന്നോട് കൂടുതലും താല്പര്യം
ആ അതെ ഞമ്മളേക്കല്ലൊ
അതെ അതെ അതെ
അങ്ങനെ പക്ഷെ അങ്ങനെയല്ല അമ്മമാര് നമ്മളെയൊക്കെ കൂടുതലും അമ്മമാരന്നെ ഏറ്റവും കൂടുതൽ നോക്ക പക്ഷെ ഏഹ് കുട്ടികൾക്ക് കു ട്ടികളോട് നമ്മള് എട എടപെഴകുമ്പോൾ നമ്മളോടൊരു ഇഷ്ടം തോന്നുമ്പോ നമ്മളായിട്ട് നമ്മളായിട്ട് ഒരു ഇത് വരില്ലെ എന്താ പറയ അതിന് അട്രാക്ഷനൊ ഉം
ആ അടുപ്പം
അതെ അതെ ന്ന അങ്ങനെ
ഉം ഇവിടെന്ന് വെച്ചാ ഞാന് ഇവിടെ വെല്ല്യ കുട്ടിയാണ് അപ്പൊ ഇവിടെ എൻ്റെ ഉമ്മണ്ട് ഉപ്പണ്ട് ആ അപ്പൊ ഇവടെ ഇൻക്ക് രണ്ട് അനിയത്തിയാള്ണ്ട് ഒര് അനിയനൊക്കെ ഉണ്ട് അപ്പൊ എന്താ ആഹ് പിന്നെ ഞാന് എപ്പഴും ഉമ്മാന്റെ അടുത്തല്ലേ അപ്പൊ എനിക്ക് ഉമ്മയോടാണ് അധികം അടുപ്പം.
അതെ അതെ അതെ അതെ ആ ഉമ്മമാരായി നമ്മ അങ്ങനെ തന്നെ വേണ്ടത് ഉമ്മമാരായാലും ഉപ്പമാരായാലും നമ്മള് സ്നേഹിക്കണം
ആഹ് ആഹ് അതന്നെ
ശ ശരിട്ടൊ ഞാനെ
ആഹ് ഓക്കെ
ഓഹ് ഓക്കെ പൊറത്തു പോവാ ഓക്കെ ബൈ
ആഹ്